ഹലോ കേൾക്കുന്നുണ്ടോ
ഹലോ
ഹലോ
ഹലോ
ആഹ ഹലോ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ടോ
കേൾക്ക്
ആ ആ ഉണ്ട് കേൾക്കുന്നുണ്ട്
കേൾക്കാം ഞാന് ഇൻസ്റ്റാഗ്രാം നോക്കി ഇരിക്കാന് അതുകൊണ്ട് റേഞ്ച് കുറവാന്നൊന്നുന്നു
ആ സോ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളാ ഹലോ ആ സോഷ്യൽമീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളാണോ
സോഷ്യല് നോക്കും റീൽസും മറ്റ് പ്രയോജനങ്ങളും കാര്യങ്ങളൊക്കെ വായിക്കും വാർത്ത വായി
ആ
ഒക്കെ ഉപയോഗിക്കുന്നത്
ഞാനും സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ ഉപയോഗിക്കല് തന്നെയാണ് അത് ഇതേപോലെ തന്നെ നമുക്ക് വാർത്തകൾ അറിയാൻ പറ്റും എന്താ ദിവസേന നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ അറിയാൻ പറ്റുമല്ലോ നമുക്കിപ്പോ പണ്ടത്തെ പോലെ പത്രത്തിന്റെയോ ടിവിന്റെയോ ഒന്നും ആവശ്യം ഇല്ല എല്ലാം ഫോണിൽ തന്നെ അറിയാം പിന്നെ ഞാാന് പഠനാവശ്യത്തിന് ഉപയോഗിക്കാറ്ണ്ട് ആ പി എസ് സി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, ഈഹ് ഇൻസ്റ്റാഗ്രാം ഒക്കെ നല്ല യൂസ്ഫുൾ ആണല്ലോ?
അതെ അപ്പൊ ഞാനും അതുപോലെ തന്നെയാണ്, എന്റെ ജോലിയും ടെ ആവശ്യം എനിക്കിപ്പോ ഈഹ് കൊറച്ച് ഈഹ് ജോലിയുടെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പേജൊക്കെ ഞാൻ അതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വിവരങ്ങളും എവിടെയൊക്കെയാണ് ഇന്റർവ്യൂ വ ര്ന്നത് അങ്ങനെയുള്ള കൊറേ കാര്യങ്ങള് വര്ന്നുണ്ട്. പിന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ സോഷ്- ചില ആൾകാർ എഴുതി പോസ്റ്റ്‌ ചെയ്യും. അപ്പൊ അതൊക്കെ വായിക്കാൻ തിനാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അല്ല നിങ്ങൾ അങ്ങനെ തന്നെയാണോ?
അതെ. അങ്ങനെ തന്നെ ഞാന് കൂടുതലും വാട്സാപ്പ് ഇൻസ്റ്റഗ്രാമാണ് ഇതില് രണ്ടില് യൂസ് ഈഹ് ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല. അപ്പൊ ഇനിക്ക് തോന്ന്ന്ന് ഞാന് നമ്മള് ഇൻസ്റ്റഗ്രാമൊക്കെ നമ്മള് എന്താ പറയാ ഉപയോഗിക്കേണ്ടതു പോലെ ഉപയോഗിച്ചാല് നമുക്ക് ഒരുപാട് അറിവുകളൊക്കെ ലഭിക്കുന്ന താണ്. അല്ലാ അതെ എല്ലാ കാര്യത്തിലും ഈഹ് ഗുണങ്ങളും ദോഷ പ്രശ്നങ്ങളും ഉണ്ടല്ലോ? അപ്പോ
പിന്നെ എന്താ പ്രശ്നം, പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഇൻസ്റ്റാഗ്രാമാ മാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ഈ ആ നമുക്ക് ഒരു ഉപകാരം ഇല്ലാത്ത റീലൊക്കെ ഉണ്ടല്ലോ? അതായത് വേറെ ഫണ്ണായിട്ട് തമാശയായിട്ട് വര്ന്ന ഏഹ് രൂപേണ വര്ന്ന കാര്യങ്ങള് നമ്മള് അമിതമായിട്ട് കാണുന്ന സമയത്ത് അത്രയും സമയം നമ്മുടെ, ആഹ് എന്താ പറയാ, മോ ചുമ്മാ പോവുകയാണ്. അപ്പോ അങ്ങനെ എല്ലാ ദിവസവും അതേപോലെ ഒന്നിന് രണ്ട് മണിക്കൂറൊക്കെ വെറുതെ കളയാണെങ്കിൽ അതൊരു മാസം എടുത്തു നോക്കുമ്പോ അതൊരു മൂന്നാല് ദിവസത്തെ ദൈർഘ്യം കാണും അല്ലേ?
ശരിയാണ് ശരിയാണ്. അപ്പം ഞാനും ഇങ്ങനെ ആലോചിക്കാറുണ്ട് നമുക്കിങ്ങനെ തമാശ രൂപേണള്ള റീലൊക്കെ ഒരുപാടിങ്ങനെ നമ്മളെ ഫീഡില് വന്ന് കിടക്കും. അപ്പൊ അതിങ്ങനെ നമ്മൾ ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ നമ്മള് കൺ കാണും, നമുക്ക് ചിരി വരും. പക്ഷെ നമുക്ക് അതിനെ കൊണ്ടൊരു ഉപകാരം ഇല്ലാന്നുള്ളത് ഞാൻ ആലോചിക്കാറ്ണ്ട്. പക്ഷെ എങ്ങനെയായാലും നമ്മളത് കാണാതിരിക്കില്ല. ആ നമ്മളോട് അറിയാതെത് കണ്ട് പോകും.
അതെ അതെ അത് ശരിയാണ് നമ്മള് അറിയാതെ അത് കണ്ട് പോവും. കാരണം, നമുക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിലേ ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിച്ചിരിക്കുന്ന സമയത് അല്ലെങ്കില് കാലത്ത് ഈഹ് നമുക്ക് ഫ്രീ സമയം കിട്ടുന്ന സമയത്തൊക്കെ നമ്മളതിരുന്ന് നോക്കും അപ്പോ സമയം പോകുന്നതൊട്ടും അറിയില്ല. പത്ത് മണി ഇര്ന്ന് നോക്കുമ്പോ നമ്മള് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യ്ന്നത് പന്ത്രണ്ട് മണിക്കായിരിക്കും.
അതെ അതെ. എടക്ക് വിചാരിക്കാറ്ണ്ട് ഞാൻ ഇതിൽ നിന്നൊക്കെ എന്താ പറയാ ഒരു ഒരു ബ്രേക്ക് എടുക്കുന്നത് പോലെയൊക്കെ എടുത്താല് നമുക്ക് കുറേ കൂടെ കാര്യങ്ങള് ചെയ്യാമായിരുന്നു എന്നൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ നമ്മള് ഇതില് നമ്മളൊരു ലൂപ്പിൽ പെട്ട പോലെയാ ണല്ലോ? രാവിലെ എണീക്കാ, ഇൻസ്റ്റഗ്രാം തുറക്കാ, റീല് കാണാ, ഇതാണല്ലോ നമ്മൾടെ ഒരു ദിനചര്യന്റെ ഭാഗം. അപ്പ അതൊഴിവാക്കാന് പറ്റ്ന്നൂല്ല.
അതെ അതെ അപ്പൊ അത് ശരിയാണ്. എനിക്കും ഏഹ് ഒരു ദിനചര്യ പോലെയാണ്. ഇപ്പൊ നമ്മള് പല്ല് തേക്കുന്നു, കുളിക്കുന്നു, വസ്ത്രം മാറുന്നു എന്ന് പറയുന്ന പോലെ തന്നെ കാലത്തെ എണീറ്റ് മൊബൈല് നോക്കുന്നു. സോഷ്യൽ മീഡിയ നോക്കുന്നു. അതിനാത്ത് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ വരുന്നു എന്ന് നമ്മടെ ആഹ് എന്താവാ യാ ഒരു ഉൾമനസ്സു ഉണ്ടല്ലോ അത് അത് സ്വാഭാവികമായിട്ട് നമ്മള് കാല എണീറ്റ് പല്ല്തെ നിക്കുന്ന് ബാത്റൂമിൽ പോന്നു എന്ന് പറയുന്ന പോൽ തന്നെ ഫോണും കൂടെ നോക്കണം എന്നുള്ള ചിന്ത മനസ്സിനാത്ത് വന്നു അതൊരു ദിനചര്യായിട്ട് മാറിയിട്ടുണ്ട് അത് അത് കുറച്ച് കുറച്ചായിട്ട് കൊറച്ച് കൊണ്ടുവരണം എന്ന് എന്റെ ആഗ്രഹം അല്ലെ അങ്ങനെയല്ലേ
അങ്ങനെയാണ് ഇപ്പം ഞാനൻപ്പ പി എസ് സി ഒക്കെ പഠിക്കാൻ ഇപ്പ ട്രൈ ചെയ്തൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ വിചാരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നൊക്കെ ഒന്ന് ലോഗഔട്ട് ചെയ്ത് ഏകദേശം സോഷ്യൽ മീഡിയക്കൊ ഒന്ന് കുറ ച്ചാൽ കുറച്ചാലോ എന്നാ ഒരു പണി ഒരു വർഷം അങ്ങനെ ചെയ്താലോ എന്നൊക്കെ ആലോചിക്കായിരുന്നു അങ്ങനെയാണ് നമുക്ക് കുറെ ടൈമ സമയം ലാഭിച്ചെടുക്കാം കാരണം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ വെറുതെ കളിയാണ് ഇതിലൊക്കെ നോക്കിയിരുന്നിട്ട് ആ സമയം നമ്മൾ പഠിച്ചാല് ചെലപ്പോ നമുക്കൊക്കെ
ആഹ് ആ ഒരു മൂന്ന് ഒരു ദിവസം നമ്മള് ഇതിനകത്ത് കളിയുന്ന രണ്ടോ മൂന്നാം മണിക്കൂർ ഉണ്ടെങ്കിലേ ആ മൂന്ന മണിക്കൂർ പുതിയ ലാംഗ്വേജ് ആഹ് ബാഷ് പഠിക്കാമീ അല്ലെങ്കിൽ വേറെ നമുക്ക് കണക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ എക്സസൈസ് ചെയ്യാം അല്ലെ നമ്മുടെ എന്താ പറയാ പേഴ്സണാലിറ്റി എന്താ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മള തൊന്നും ചെയ്യില്ല നമ്മള് ഇത
അതെ നിങ്ങള് ആഹ് ഒരു ഇൻസ്റ്റഗ്രാം തന്നെ ഒരു സ്ഥിരമായിട്ട് റീലിടുന്ന ഒരാളുണ്ട് നിങ്ങൾ കാണോന്ന് അറിയില്ല എനിക്ക് അയാളെ പേരറിയില്ല പക്ഷെ അയാൾ എപ്പോഴും നല്ല ഇങ്ങനെ ഉം തെങ്ങ് കയറുന്ന ഒരാളാണ് എന്നിട്ട് രാവിലെ തന്നെ ആയിരം രൂപ കിട്ടിയന്ന് പറഞ്ഞിട്ട് പിന്നെ അയാള് ദിവസം സ്കില്ല് കൂട്ടൻ വേണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങള് ചെയ്യും ദിവസ ന്നെ അയാൾ ആയിരം രൂപ സമ്പാദി ബാക്കി ബുക്ക് വായിക്കും പിന്നെ ചിത്രം വരക്കും പുതിയ ഒരു ഭാഷ പഠിക്കും പുതിയ പുതിയ സ്കി ഇല്ലാണ് ഓരോ ദിവസവും അയാൾ കൂട്ടുന്നത് അപ്പോൾ അത് എപ്പോഴും ഞാനിങ്ങനെ കാണാറുണ്ട് നമ്മളൊക്കെ
അത് ശരിയാണ് പക്ഷെ അതില് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വീട് കാണുന്ന തൊണ്ണൂറ് ശതമാനം പേരും ഇത് കാണുക മാത് ള്ളൂ ജീവിതത്തിൽ പകർത്തില്ല അയാള് ഈ പറയുന്ന പോലെ കാലത്ത് എണീറ്റ് വേണ്ടിയിട്ട് പണിക്ക് പോകുന്നു. പുതിയ ഭാഷ പഠിക്കുന്നു ആ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു അയാളെ യാൾ വളർത്തിക്കൊണ്ടു വരുന്നു പക്ഷേ ഈ കാണുന്ന ആരും ഇതൊന്നും എല്ലാം ഇങ്ങനെ ചിന്തിക്കും ഞാനിത് ചെയ്യും ചെയ്യുന്ന് പക്ഷെ പെ ഒരാളും ഇത് ഒരു തൊന്നു തുടങ്ങി വെക്കാ പോലും ചെയ്യില്ല മനസ്സിലായില്ലേ.
പോലും ചെയ്യില്ല അതെ. ശരിയാണ് ഞാനും ഇത് കാണും എന്നിട്ട് നമ്മൾ പുതിയ ഭാഷ പോലും പഠിക്കില്ല നമുക്കൊക്കെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാം കാരണം ഇന്ന് നമുക്ക് നമ്മളുടെ അടുത്ത് ചാറ്റ് ജി പി ടി ഉണ്ട് ജെമിനി ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആപ്പുകൾ ഉണ്ടല്ലോ അപ്പൊ ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ എന്ത് വേണമെങ്കിലും കിട്ടും പക്ഷെ ടൈമ്ണ്ടെങ്കിൽ
ത് അതെന്താന്ന് വെച്ച കഴിഞ്ഞാല് ഇപ്പൊ ഈ ഇപ്പ എല്ലാ ഇപ്പൊ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും. സ്കൂളണെങ്കിലും എല്ലാം കുട്ടികളിപ്പ പഠി ന്നത് ചാറ്റ് ജി പി ടി നോക്കിട്ടാ അത് അതിൻന്റെ അപകടം എന്താന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന ടെക്സ്റ്റ് ബുക്ക്. ഇണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൽ നമ്മള് നമ്മുടെ കണ്ണ് കൊണ്ട് നമ്മളതിനെ അനുഭവിച്ച് വായിക്കുക അപ്പ അങ്ങനെ വായി സമയത്ത് അത്പാട് നമുക്ക് മനസ് മനസ്സിനകത്ത് തെളിഞ്ഞു നിൽക്കും മറ്റേ മൊബൈൽ ഫോൺ വഴി ചാറ്റ് ജി പിറ്റി വഴി നോക്കുന്ന സമയത്ത് അത് ആ സമയത്ത് മനസ്സിലാകുന്ന അല്ലാതെ ഒരിക്കലും മനസ്സിനകത്ത് പതിഞ്ഞു നിൽക്കില്ല നമ്മുടെ ആ ഒരു ആ ചിന്തയും മറ്റു കാര്യങ്ങളൊക്കെ മാറി പോവും എന്നിരുന്നാലും നല്ല കാര്യ ഇപ്പോ നിങ്ങളീ പറഞ്ഞ പോലെ പുതിയ ഭാഷ പഠിക്ക പഠിക്കാനും ഇപ്പ ഇംഗ്ലീഷ് ആണെലും ഹിന്ദി ആണെലും എന്റെ ഒരു കുടുംബത്തിലന്നെ ഒരു കുട്ടി ആ കുട്ടി ഈ കൊറിയൻ സീരീസ് ഒക്കെ കണ്ടിട്ട് ട്ട് കൊറിയൻ ഭാഷ ചാറ്റ് ജി പിറ്റി നോക്കി പടി പഠിക്കുന്നുണ്ട് ഇപ്പൊ അവൻ എഴുതാനും ഒക്കെ പഠിച്ചു വായിക്കാനും പഠിച്ചു. ഇനി സംസാരിക്കണെന്നാ പറയണ
അപ്പൊ അത് പഠിച്ചിട്ട് ആൾക്കെന്തെങ്കിലും ജീവിതത്തിൽ ഉപകാരം ഉണ്ടാവോ
ഉപകാരത്തിന്റെ മാത്രല്ലല്ലോ അപ്പൊ നമ്മൾ പുതിയ പുതിയ ഭാഷ പഠിക്കാന്ന് പറയുന്നത് അത് നമുക്ക് എപ്പോഴും ഒരു സമ്പത്ത് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഫ്രഞ്ച് പഠിച്ചാലും ജർമ്മൻ പഠിച്ചാലും നമുക്ക് അതുകൊണ്ട് ഉപകാരം മീൻസ് ഇപ്പ നല്ല രീതിയിൽ ജർമ്മനും ഫ്രഞ്ചും നമുക്ക് സംസാരിക്കാൻ അറിയിൻ നമുക്ക് ഇവിടെ കേരളത്തിൽ തന്നെ എന്താണ് അത് പഠിപ്പിക്കാൻ പോവാം നല്ല ശമ്പളമാണ്. അത് മാത്രമല്ല നമുക്ക് ഓരോ ഭാഷ കൂടുതൽ അ അറിയും തോറും നമ്മൾ അത്രത്തോളം എന്താ പറയാ നമ്മുടെ പേഴ്സണാലിറ്റി അത്രയും വർധിപ്പിക്കുകയാണ്
അതെ ശരിയാണ് ഇപ്പം പൽ അത് പല നല്ല രീതിൽഅല്ലല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും കൈകാര്യം ചെയ്യുന്നത് പല ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെ. എല്ലാത്തിനും നല്ല വശവും ചീത്തവശവും ഉണ്ടന്ന് പറഞ്ഞ പോലെ പലരും പല പ്രൈവസി നമ്മൾ പ്രൈവസി ഒക്കെ നഷ്ടപ്പെടുകയാണല്ലോ ഈ സോഷ്യൽ മീഡിയയിലൂടെ പല എന്താ പറയാ നമ്മൾ ദിവസേന കാണുന്ന ആണ് ഹലോ
അതെ അതെ അപ്പ അത് നല്ല രീതിയില് ഇപ്പം ഉപയോഗിക്കുക നമ്മള് നമ്മുടെ മക്കളോ അല്ലെങ്കില് പ തൊട്ട് താഴെയുള്ള ആൾക്കാരൊക്കെ നമ്മള എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ ആയിരിക്കും അവരു ഉപയോഗിക്കുന്നത് അല്ലെ
അതെ ഉം അതെ അ നമ്മള് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാന് ഇൻസ്റ്റഗ്രാം നമ്മള് രാവിലെ പളതേക്കുന്നതിന് മുമ്പേ തുറക്കുന്ന ഒരാളാണ് ഞാന് അവിടെ എന്താണ് തലേ ദിവസം നടന്നതെന്ന്റിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അപ്പോ പിന്നെ അത് കഴിഞ് വാട്സആപ്പ് ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂട്യൂബ് ഒന്നും അങ്ങനെ സ്ഥിരായിട്ട്ങ്ങനെ നോക്കില്ല പക്ഷെ ഈ രണ്ടെണ്ണംണ് മെയിനായിട്ട് നമ്മള ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടോന്നത് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ അതില് നല്ല വശോണ്ട് ഒരുപാട്.
ഇതിന്റെ ഇതിന്റെ ചീത്തവശം പറ കാലത്ത് എണീക്കുമ്പോ നമുക്ക് നമുക്ക് ബോഡി നമ്മുടെ ശരീരം സ്വയം ആ് ഒന്ന് ഉ സഹപ്പെടാൻ ഒരുപാട് കാര്യങ്ങളണ്ട് നല്ല രീതിയിൽ ശ്വാസം എടുക്കണം ഒന്ന് കുറച്ച നേരം സൈലന്റ് ആയിരിക്കണം നമ്മുടെ ബോഡി ഒന്ന് വർക്ക് ചെയ്ത് തുടങ്ങണം ആ സമയത്ത് നമ്മള് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തില് സ്ട്രെസ്സ് ഹോർമോൺ കൂടയാണ് പലർക്കും അത് അറിയില്ല അത് ഭയങ്കര ബുദ്ിുട്ട്
അതെ അതെ ശരിയാണ് പക്ഷെ എനക്ക് കുറച്ച കൂടെ നമ്മള് മൊബൈല് മൊബൈല് അല്ല മൊബൈൽ സോഷ്യൽ മീഡിയ നമ്മള് യൂസ് ചെയ്യണം പക്ഷെ കുറച്ചൊക്കെ നമ്മളൊരു നമ്മൾതിനെ ഒരു നിയന്ത്രണം വെച്ചാല് ഇന്ന് ഇത്രേ യൂസ് ചെയ്യുള്ളൂ എന്നൊക്കെ നമ്മൾതിനെ ഒരു നിയന്ത്രണം വെച്ചാൽ നമുക്ക് അത്രയും കൊറക്കാൻ പറ്റ നമ്മളാടള്ളത്
ആഹ
അതെ അതെ പറഞ്ഞോളൂ അതെ നമ്മൾ ആരെ പിന്തുടരുന്നില്ലല്ലോ നമ്മള് ദിവസേ